ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ
ആഹ് എന്തോണ്ട് ഹലോ ഹലോ
ആഹ് കേൾക്കുന്നില്ല ഹലോ
കേക്കാമോ ഹലോ കേൾക്കുന്നില്ലേ
ഹലോ
ഹലോ കേൾക്കാമോ
കേപ്പോ ആക്കെക്കമോ ആഹ് കേക്കാം കേക്കാം
ആഹ് എന്തൊണ്ട്
ആഹ് പ്രത്യേകിച്ചമ്മ ഇല്ലേ
ആഹ് മഴയൊക്കെ ഉണ്ടായിരുന്നോ ആഹ് ഇവിടെ മഴയുണ്ടായിന്ന് ഇാ നല്ല മഴയായിരുന്നു രാവിലെ തൊട്ടേ മഴ
ആഹ് ഇവിടെ നല്ല മഴയായിരുന്നു ആഹ് ആഹ് പിന്നെ എന്തു വരുന്നാ പരിപാടി
ഏഹ്
ആഹ് ഇല്ലല്ല പനിയ മ കാലാവസ്ഥയുടെൊക്കെ ഒരിത് ആ ചെറിയല്ല അലർജി ഒക്കെണ്ട് ഉണ്ടായത കൊൊണ്ട് ആ അലർജിയൊക്കെ ഉണ്ടായത്കൊണ്ട് ഇങ്ങനെയൊക്കെ തണുപ്പൊക്കെ ആവുമ്പോഴത്തേന് തുമ്മലും അങ്ങനെയൊക്കെയ ഉള്ള ഇത് പിന്നെ ഇന്ന് എന്തു വരുന്ന പ്ര പരിപാടി
ഉ ഞങ്ങടെ ഒരു കുടുംബ സംംഗമമായിരുന്നു അതിന്റെ പരിപാടിയായിരുന്നു രാവിലെ തൊട്ടേ അതിന്റെ തിരക്കായിരുന്നു ആഹ് ഇന്നിപ്പ ഇ ഒരു ഡോക് ഇപ്പോ ക്ലാസ് എടുത്തപ്പോഴ ഇതുപലെ ഇപ്പ മഴക്കാല മഴ പെയ്തപ്പോഴത്തേന് അസുഖങ്ങളൊക്കെയാ എല്ലാവരു ശ്രദ്ധിക്കണം എന്നൊക്കെ ഡോക്ടർ ക്ലാസ് അട കയും ചെയ്തു
ആണോ ആഹ് നല്ല ആഹ് നല്ല പരിപാടി ആയിരുന്നോ
ആഹ് ആയിരുന്നയിരുന്നു രാവിലെ തൊട്ടേ നല്ല പരിപാട ആായിരുന്നു കുഞ്ഞുങ്ങൾടെ പാട്ടും ഡാൻസും മുതിർന്നവരും പാട്ടും ഡാൻസും ഒക്കെ കളിച്ച് എല്ലാവരും ഒന്നിച്ച് നിന്ന് സന്തോഷമായിരുന്നു വല്ലപ്പോഴും കിട്ടുന്ന ഒരു കാര്യമല്ലേ എല്ലാവരും ഒന്നും എന്നും കാണുന്നില്ല.
ആഹ് ആഹ് കുട്ടികളും മുതിർന്നവരും. ആഹ് ചെറുപ്പക്കാരും എല്ലാരും കൂടെ ഒത്തുചേർന്ന പരിപാടിയായിരുന്നോ?
ആഹ് പരിപാടിയായിരുന്നു.
ആഹ് ആഹ് ആഹ് എന്തോ ആഹാരെക്കെ എന്തോയിരുന്നു?
ആഹാരം നാടൻ സദ്യയായിരുന്നു രാവിലെ ചെന്ന് കഴിഞ്ഞപ്പം കുറച്ച് സമയം കഴിഞ്ഞപ്പം കുളി കുടിക്കാൻ കൂ കൂൾ ഡ്രിങ്ക്സും ആഹ്. ചെറിയൊരു സ്നാക്സും ഉണ്ടായിരുന്നു.
ആഹ് ആഹ്.
അത് കഴിഞ്ഞിട്ട് ഉച്ചക്യൂണ് വൈകിട്ട്. ട്ട് ചായ ഴ ചായക്കടി അങ്ങനെ എല്ലാം കൊണ്ടും. ആഹ് ആഹാരവും എല്ലാം തന്ന്. എല്ലാവരെയും ഒരുമിച്ച് ഉം ഒരു ദിവസം അവിടെ. കൂടണം എന്നുള്ളരു നിർബന്ധത്താൽ എല്ലാവരും ഒന്നിച്ച് കൂടുവായിരുന്നു.
ആഹ് ആഹ് മഴ മഴ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നോ?
ഉം മഴയുണ്ടായിരുന്നെങ്കിലും അകത്തൊരു ഹാളില്. പരിപാടി നടത്തുന്നത് കൊണ്ട് നമുക്ക് പരിപാടിക്കൊന്നും ബുദ്ധിമുട്ട് തോന്നിയില്ല.
ദ്ധിമുട്ടില്ല. ആഹ് എന്തോയിരുന്നു പരിപാടി?
പരിപാടികള്. ആഹ് പ്രഭാഷണവും പിന്നെ ഈ മഴക്കാല ആഹ്. സമയത്തുണ്ടാകുന്ന പിന്നെ ആഹ് അസുഖങ്ങളെ കുറിച്ചും. പിന്നെ ഡയബറ്റിക് പേഷ്യന്റ്സ്. ന്റ പ്രശ്നങ്ങളെ കുറിച്ചക്കെ ഡോക്ടർ ക്ലാസ് എടുത്തു പിന്നെ. പ്രഭാഷണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആഹ് കോളേജിൽ പഠിപ്പിച്ച ഒരു പ്രൊഫസർ. പ്രൊഫസർന്റെ ഉം കൗമാരക്കാർ. ക്കുള്ള ക്ലാസ് ആയിരുന്നു ന്നേരം പുള്ളിക്കാരി വന്ന് കഴിഞ്ഞപ്പം നമ്മുടെ പുള്ളികാരി. തന്നെ പറഞ്ഞു ശിരിക്കു കൗമാരക്കാരായിട്ട് ഞാനിവിടെ അ ആരെയും കാണുന്നില്ലധികം. മുതിർന്നവരും അല്ലാതെ ചെറുപ്പ ക്കാരുമായിട്ടൊക്കെയ ഉള്ള ചെറുപ്പക്കാരും പിന്നെ കൊറെ കൊച്ചു കുട്ടികളെയൊക്കെയാ കാണുന്നേ. അന്നേരം ഞാനിപ്പ ഇവിടെ എന്ത് ക്ലാസ് എടുക്കാനാ അതുകൊണ്ട് ഞാന പാട്ട് ഞാനൊരു പാട്ട് പാടിട്ടങ്ങ് പോവന്ന്. അങ്ങനെ പുള്ളിക്കാരി ഒരു പാട്ടുപാടി ഉം കാരണം കൗമാരക്കാരായ. പുള്ളാരാരും അധികം.
വരത്തില്ല ഇതിനൊന്നും മെനക്കടത്തില്ല ആഹ് അവർക്ക് പറ്റത്തില്ല. അവർക്ക് സമയം ആഹ് അവർക്ക്. അല്ലേങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിനെന്നും സമയം കളയാൻ വലിയ താല്‍പര്യം കാണ
ആഹ് താല്പര്യമില്ല കാരണം അവര് പറയ മാതാപിതാക്കളോട് പറയ് നിങ്ങള് പൊക്കോ ഞങ്ങൾ വരുന്നില്ല. പോ അവ്ടെ വന്നിരുന്നിട്ട് എന്താണ് പക്ഷേ അടുത്തുള്ള തലമുറയും. ആഹ് ഇതൊക്കെ കാണണം ഇതൊക്കെയുള്ള കാര്യങ്ങൾ മുന്നോട്ട്. ഇട്ട് കൊണ്ടു പോണം എന്നൊക്കെ പറഞ്ഞാല് അവർക്കൊക്കെ ഇനിയുള്ള തലമുറയ്ക്ക് ഇ വലിയ താല്പര്യ ഇില്ല.
താല്പര്യല്ല.
ആഹ് അവർക്ക് വിദേശ രാജ്യത്ത് പോയി പഠിക്കണം ഇവിടെ അവിടെങ്ങ് സെറ്റിൽ ആവണം. അപ്പോ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യംന്നൊക്കെയുള്ള നിലപാടാ.
ക്ലാസ് എടുത്താലും. ആഹ് അവര് ചോയിക്കുന്ന ഈ ക്ലാസ് എന്തുവാ? അവർക്ക് സത്യം പറ വന്നിരിക്കുമ്പോ ഉറക്കം വരുവാ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരിക്കും. അല്ലാതെ താല്പര്യായിട്ട്
കാര്യങ്ങളാണ്
ആ ആ ആഹ് ഇങ്ങനെ ഉപദേശവും കാര്യങ്ങളൊന്നും ഒരു ചെറുപ്പക്കാരും ഇപ്പൊ കേക്കത്തില്ല
ഇല്ലല്ലല്ല അവർക്ക് ഒട്ടുമേ താല്പര്യള്ള കാ അല്ല ഉപദേശം അങ്ങനെ ആ ക്ലാസ് എടുക്കാൻ വന്ന പ്രൊഫസർക്കന്നെ ഞങ്ങള് ഇതായി ഞാന് വിളിച്ചവരോട് ചോദിക്കുന്നു
ഉം ആ ആഹ്
ആ ഞാന് ഇനി ഇതില് ആർക്കാ ക്ലാസ് എടുക്കേണ്ടെന്ന്
കാമാരക്കാര ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ ക്ലാ സ ടുക്കാൻ പറ്റൂ മുതിർന്നവരട്ത്ത് പറഞ്ഞിട്ട് കാര്യ ഇല്ലല്ലോ ഉം ഉം പിന്നെ ഈ കുടുംബ സംഗമത്തിന് ന്നൊ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നന്ന് ഞ്ഞാ എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നല്ലോ തിരുവാതിരയോ ഭരതനാട്ട്യൊക്കെ ഉണ്ടായിരുന്നന്ന്
ആ ഉണ്ടായ്ര് ഉണ്ടായ്ര്ന്നു ഉച്ച കഴിഞ്ഞായ്ര്ന്നു ആ പരിപാടിയോക്കെ അങ്ങനെ ആ
ചേച്ചി ഉണ്ടായിര്ന്നോ
ആ ഡാൻസും ആഹ് ഡാൻസും തിരുവാതിരയും ആ പിന്നെ കൊച്ചു പിള്ളേര്ടെ ഊം ഒന്നിച്ചുള്ള സിനിമാറ്റിക് ഡാൻസും അങ്ങനെ ഉച്ച കഴിഞ്ഞ് കൊറേ പരിപാടികളായിരുന്നു പിന്നെ കുഞ്ഞുങ്ങൾക്ക് പഠനോപക ണങ്ങള് വിതര്ണം ചെയ്യ യും പിന്നെ അവര്ടേതായ ഇഷ് ങ്ങൾക്ക്‌വൻസരിച്ച് പ മുതിർന്നവർക്കുവെല്ലാം ഡാൻസ് സോ പാട്ടോ അങ്ങനെന്തെലൊക്കെ ചെയ്യാ അങ്ങ ആരും മടിക്കണ്ട ന്നും പറ് തുറന്നൊരു വേദി തന്നായിരുന്നു.
ഉം പത്താം ക്ലാസ്സുകാർക്ക് നല്ല വിജയള്ളവർ വിജ ശതമാനൊള്ളവർക്കൊക്കെ പൈസ കൊട്ത്തോ
ആ സ്കോള സ്കോളർഷിപ്പ് വിതരണം ചെയ്തില്ല. അല്ലാതെ കുട്ടികൾക്ക്‌ന്ന് പഠനോപകര്ണോ വിതരണം ചെയ്ത ഇനിയിപ്പം മാർക്ക്ലിസ്റ്റൊക്കെ വര് രുന്ന അടിസ്ഥാനത്തില് സ്കോളർഷി പ്പൊക്കെ വിതര്ണം ചെയ്യും ഇപ്പം ആ ഇപ്പ റിസൾട്ട് വന്നതല്ലൊള്ളൂ അതു കൊണ്ട് മൊമന്റോ കൊടുത്ത് ആ വിജയം നല്ല വിജയം കരസ് ഥ വാക്കിയ കുട്ടികൾക്ക് മൊമെന്റോ കൊട്ത്ത്
കൊട്ത്ത് ആ ആ ആ ആ പിന്നെ തിരുവാതിര കളിച്ചപ്പോ എങ്ങനെ ഇണ്ടായിര്ന്നു സ്റ്റേജില് കേറിയപ്പോ പേടിയൊക്കെണ്ടായിരുന്നോ
ഓ പേടി ഉണ്ടായിര്ന്ന് എല്ലാവരും വേറെ ഉയര്ത്ത് നിന്ന് അതൊന്ന് കയ്യുന്നടം വരെ രൊന്ന് ടെൻഷനായിരുന്നു എല്ലാവർക്കും അഒന്ന് കഴിഞ്ഞെറങ്ങിയാ മതിന്ന്ള്ള രീതിയാഴിരുന്നു. എപ്പോഴന്നും കയറുന്നില്ലല്ലോ ആ ആരും തെറ്റിച്ചോ ന്നുല്ല എല്ലാവരും നന്നായിട്ട് കളിച്ച് ഞാ ആഹ് ആഹ് എല്ലാവരും നല്ലതുപോലെ കളിച്ച് പിന്നെ സമയ ഈ പരിപാടി ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ട് നിന്ന പെട്ടേനാര്ന്ന് പെട്ടെന്ന് അടുത്ത പ്രോഗ്രാം തിരുവാതി രാന്ന് പറയുന്നെ പിന്നെ എളുപ്പെല്ലാവരും പെട്ടെന്നൊരുങ്ങി അങ്ങനെ ടെൻഷനടിച്ച് ഓടി വരുവായിരുന്ന് അങ്ങനെ എല്ലാവരും കളിച്ചു നന്നായിട്ട് കളിച്ചു ആ ആരും ഊം കൊള്ളൂ കൊള്ളത്തില്ലാന്ന്ള്ള അഭിപ്രായന്നും പറഞ്ഞില്ല കാരണം ആരും തെറ്റിച്ചില്ല. ആഹ് ക കൾച്ചെതെല്ലാം ഭംഗ്യായിട്ട് തന്നെ കളിച്ചു ആരും തെറ്റിച്ചൊന്നൂല്ല.
ആ ഹാ ഹാ ഉം പിന്നെ പിന്നെ വേറെന്തോണ്ടായിരുന്നു
പിന്നെ ആ വൈകുന്നേരം വരെ പരിപാടികളും ഓ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അ ഞ്ച് അഞ്ചരയായി എല്ലാം കഴിഞ്ഞപ്പഴ്‌ത്തേന് പിന്നെ നമ്മടെ തന്നെ പരു ആ ഉണ്ടായിരുന്നുണ്ടായിരുന്നു മക്കളൊക്കെ ഉണ്ടായിരുന്നു മോൾടെ ആ ഉണ്ടായിരുന്നു ഡാൻസും പിന്നെ കഥ പറയാനും എല്ലാം ഉണ്ടായ്രുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മടെ തന്നെ പരിവാടി ആയതുകൊണ്ട് ഇനിയിപ്പ നാളേ കൂ ഒരു സ്കൂളി വെച്ചായിരുന്നു പരിവാടി എന്നിട്ട് സ്കൂളിന് നാളെ ഇൻസ്പെക്ഷൻ പറഞ്ഞേക്കാ ആ ചൊമയുണ്ടല്ലാ
ആഹ് ചൊമ ഉം
ആഹ് ഇൻസ്പെക്ഷൻ പറഞ്ഞേക്കുവാ അതുകൊണ്ട് പിന്നെ പറഞ്ഞ് വൃത്തിയാക്കീട്ടും കൂടെ വേണം എല്ലാരും പെരുമിച്ചൊന്നു വൃത്തിയാക്കണം കാരണം നാളെ ഇൻസ്പെക്ഷന് വൃത്തിയാക്കിട്ടിരുന്ന സ്കൂളാ അങ്ങനെ പിന്നെ കൊറച്ച് നേരം അതെല്ലാം നിന്ന് വൃ ത്തിയാക്കി നിരന്ന് കടന്ന കസാരയെല്ലാം ഒന്ന് എടുത്ത് വെച്ച് പിന്നെ എല്ലാവരും വെള്ളം കുടിച്ച ഗ്ലാസും ആ സ്കൂളിൽ വെച്ചായര്ന്ന് എല്ലാരും വെള്ളം കുടിച് ട്ട ഗ്ലാസും എല്ലാ കാര്യങ്ങളും അവിടെ ഇര്ന്നതാ ങ്ങനെ അതെല്ലാം എടുത്ത് വൃ- ത്തിയാക്കി പിന്നെ എല്ലാവരും കൂടെ തൂത്ത് വൃത്തിയാക്കി നമ്മള് ഒന്നിച്ച് നടത്തിയ പരിപാടിയല്ലേ അങ്ങനെ ആ അതെല്ല എടുത്ത് വെക്കുയൊക്കെ ചെയ്ത് പിന്നെ മഴ ആയിരുന്നു ഇറങ്ങിയപ്പോഴും പിന്നെ കൂടുതല് സമയം മഴയാന്നു പറഞ്ഞ് നിക്കാനും പറ്റുന്നില്ല സന്ധ്യയാവ്വാ ആഹ് അങ്ങനെ പിന്നെ ചെ ചെറിയ മഴയത്ത് ഇങ്ങ് പോരുന്ന് അങ്ങനിവി- ഇടെ വന്ന് പിന്നെ ഇതിപ്പം വൈകുന്നേരം വരെവടെ ചായേം എല്ലാ ഉണ്ടെങ്കിലും പിന്നെ രാത്രിത്തേക്ക് വീണ്ടുന്നൊക്കെ പിന്നെ എടുക്കണോല്ലോ ങ്ങനെ പിന്നെ വന്ന് രാത്രിക്ക് വേണ്ടി ആ ആ ആര്ന്ന് ആര്ന്ന് വീടിനടുത്ത് തന്നെ ഒരു ര രണ്ട് മു മു രണ്ട് മിനി- ക്റ്റ് നടക്കാനുള്ളതേ ഉള്ളൂ അ അത്ര അടുത്ത അടുത്താ സ്കൂൾ ആ വീടിനോട് അ അര കിലോമീ- റ്റ് പോലുല്ല ഒരു ഒര് നാലഞ്ച് മീറ്റ്ർ ദൂരം ഇത്രേ ഉള്ളു ആ അ അത്ര അടുത്താ സ്കൂള് പോകാനും വരാനും ഒന്നും ബുദ്ധിമുട്ടില്ലാര്ന്ന്
ആ അപ്പൊ പിന്നെ മഴയയാലും കുഴപ്പല്ല ദുരിതം ഇല്ലല്ലോ നമുക്ക് അടുത്ത ആയലു ഉം
ആ ദൂരം ഒന്നുല്ലാത്തതോണ്ട് പെ
ഇതേ എല്ലാ വർഷോ ഇങ്ങനെ നടത്തുന്ന പരിവാടിയാണോ വർഷം തോറുള്ളതാണോ
ആ ഇതിപ്പോ ഇടക്കവെച്ച് ഒരുപത്ത് വർഷത്തിന് മുമ്പ് നമ്മൾ നടത്തിട്ട് പിന്നെ അത് നിർ- ത്തിവെച്ചിരുന്നയാ അടുത്തടുത്ത ഫാരവാഹികള് വെ- രുമ്പ അവരുടെയും ഒരു മനസു ഒത്തരുമയൊക്കെ വേണോല്ലോ ആ ഇപ്രാവശ്യം കേയറിയവർക്ക് ആ ഇപ്രാവശ്യം കേയറിയവർ ഇതൊക്കെ നടത്തണോന്നൊക്കെ ഉള്ളൊരു താല്പര്യവും കുടുംബാംഗങ്ങളെ മൊ- തോന്നിച് കാണണോന്നുള്ള ആഗ്രഹവു എല്ലാ ഉള്ളതു കൊണ്ട് എല്ലാവരും എല്ലാവരോടും പറഞ്ഞ് അങ്ങനെ ഒരു നല്ല പരിവാടിയ- വിജയിപ്പിച്ച് കണ്ടവർക്കും കേട്ടവർക്കു- സന്തോഷ്വായി എല്ലാവരും അഫ്പ്രായം പറ ആ വേദി കേറി അഫിപ്രായം പറയു ആര്ന്ന് ഇങ്ങനൊരു സംഗമം നടത്തിയത് വളരെ സന്തോഷള്ള കാര്യവാ ഒരുപാട് എല്ലാവർക്കും ഒരുപാട് അ അഫിമാനിക്കാ എല്ലാവർക്കും സന്തോഷ്വായി ഇനിയുംവരുംവർഷങ്ങളിലും എല്ലാവരും ഇങ്ങനെഒ ഓരോ കാര്യങ്ങള് കൂട്ടായ്മ രൂപീകരി- കണം എല്ലാ കൊണ്ടുംനല്ലതല്ലേ കുഞ്ങ്ങളുടെ സൗ കലാപരിആ കലാപരികപാടികൾ അവതരി പ്പിക്കാനായാലും വലിയവർക്കായാലും ഒര് വേദി ട്ടി എല്ലാവരുയിട്ട് സന്തോഷം പങ്കിടാനും എപ്പഴും നമ്മൾ ജോലികാര്യ ങ്ങള്ന്ന്ങ്ങ്ക്കെ പറഞ് നടക്കുവല്ലേ
ആന്ന് ആന്ന്ന്ന് ഇടക്ക ഇട്ടൊക്കെ ഇങ്ങനെ മനസ്സിന് സന്തോഷം നൽകുന്ന പരിവാടികളൊക്കെ നല്ലതാ
നല്ലത അല്ലാതെമ്മള് അഅവരവർടെ വീട് അവരവർടെ കുടുംബങ്ങള് ന്നുപറഞ
ആന്നാന്ന് ഇപ്പതാകുമ്പോ മറ്റുള്ളവരുടെ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും അവര്ടെ ന്തോഷത്തിലും നമുക്കു അങ്ങോട്ട് ഇങ്ങോട്ടും എല്ലാ പങ്കു ചെരാം
ആ അത പങ്കട്ക്കാം അന്നേരം മ്മ മ്മളെ തൊട്ടിപ്പഴത്തെസ് സാഹചര്യത്തിൽ തൊട്ട അയൽപ്പക്കത്തുള്ളവരെപോലും ന്നരും അറിയുന്നില്ല ആഒരു കാലഘട്ടത്തിലോട്ട എല്ലാരും പോന്ന് പിന്നെ ഈ ഗ്രാമപ്രദേശ് ഞങ്ങളിലേ ഉള്ളു പിന്നെ നമുക്ക് പത്ത് പേരെ അറിയാവുന്നേ അതും ഇപ്പം കൂടുതൽ അറിയാതെ ഇരിക്കുക കാരണം പുതിയ ജനറേഷന എല്ലാം പുറ ത്ത പോയി പഠിക്കുകയും തിരിച്ചു വന്ന പുറം രാജ്യത്തേക്കും പോവുമ്പം ഇപ്പോഴത്തുള്ള നാട്ടുകാരെയ ഒന്നും അറിയുന്നുല്ല
അറിയുന്നുല്ല പിന്നെ പിന്നെ വേറെന്തോ ഉണ്ട്
ഓ വേറൊന്നും ഇല്ലാടാ ഇതൊക്കെ തന്നെയ ആയിരുന്നു വിശേഷം ആ
ആ എന്നാ
കൊറേ നേരമായിട്ട് വിളിക്കണന്നൊക്കെ വിചാരിച്ച